ഹലോ?
കേക്ക്ന്ന്ണ്ടോ ആഹ് കേക്ക്ന്ന്ണ്ടോ?
ഹലോ
കേൾക്ക്ന്ന്ണ്ടോ ഹലോ കേൾക്കാവോ ആഹ് എടയ്ക്ക് കോളിന് ഫസ്റ്റ് ഒര് കോളിനൊര് ചെറിയ ഡിസ്റ്റർബൻസ് തോന്നി അതാ ഞാൻ ചോയിച്ചേ. പിന്നെ.
ആഹ് ഇപ്പൊ കൊഴപ്പല്ല.
വിശേഷങ്ങളൊക്കെ സുഖാവാട്ടിരിക്കുന്ന് നിങ്ങള് പുതിയേ
സുഖവായിട്ടിരിക്കുന്നു.
എന്തേലൊക്കെ കണ്ടോ?
ഞാനിപ്പൊ പുതായിട്ടൊന്നും കണ്ട് ആഹ് പുതായിട്ട് ദൃശ്യം വന്നിട്ടൊണ്ടല്ലോ ദൃശ്യം കാണാൻ പറ്റീല്ല അപ്പൊ ദൃശ്യം കാണണന്ന്ണ്ട്.
കണ്ടില്ലേ അതെയോ നമ്മളിപ്പം കണ്ടിര്ന്നൂ ആഹ് സിനിമ. കണ്ടു കണ്ടു അയിന്റെ ഫസ്റ്റും സെക്കൻഡു ഒക്കെയോ? ഫസ്റ്റു സെക്കൻഡു ഒക്കെ കണ്ടിര്ന്നോ? ഒന്നും രണ്ടും പാർട്ട്കളൊക്കെ കണ്ടിര്ന്നോന്ന്, തേർഡ് കണ്ടില്ല. ആഹ് ആഹ് ഓക്കെ ഓക്കെ ആഹ് കൊള്ളാം അത്ര ഏഹ് ല്ലേലൊരു സസ്പെൻസൊക്കെ ഉണ്ട്.
ആഹ് എനിക്ക് പിന്നെ ഇപ്പൊ കോമഡി പടങ്ങളൊക്കെ കോമഡിപടങ്ങളൊക്കെ നോക്കിയിര്ന്ന് അതിരടി വന്നായിര്ന്ന് കണ്ടോ
ഇല്ല അത് കണ്ടില്ല. അതൊന്നും കണ്ടില്ല അത് കാണണം ഞാനിപ്പോ കൊർച്ച് ഞാന് ഇല്ല ഞാന് ആഹ് അത് കാണ്ട് മ്മള് വിദേശത്തേര്ന്നു ഞങ്ങളിപ്പോ ഞ വെക്കേഷൻ വന്നപ്പോഴത്തേക്ക് പ്പസ് ദൃശ്യം ത്രീയിലേക്ക് കുടുംബക്കാരെല്ലാരേം കൊണ്ടുവന്നു ചങ്ങ അങ്ങനെ കൊണ്ട് ഫാമിലിനായിട്ട് പോയിന്ന്കണ്ട അവരുമായിട്ട് പോയി ദൃശ്യം ത്രീയായിരുന്നു എനിക്ക് ഇത്പോയന്ന് വേറെ രണ്ടന്നുംണ്ട് തമിഴ്പ്പടൊക്കെ ഉണ്ടായിര്ന്നു ആഹ്
വേറൊരു കോമഡി പടം അതിരടി ബേസിൽന് അത് ഭയങ്കരൊരു എല്ലാരുനല്ല അഭിപ് പ്രായം കുറിച്ച് പറയുന്ന പിന്നെ വേറെ അത് കണ്ടിട്ടില്ല കാണണന്നുണ്ട് ഇല്ല കണ്ടിട്ടില്ല
കണ്ടില്ലേ അപ്പൊ നിങ്ങള് വേറെ പുതിയ പടങ്ങളൊന്നും കണ്ടില്ലപ്പൊ അടുത്തിടക്ക്
ഇപ്പ ഞാൻ പിന്നെ ഹോട്ട്സ്റ്റാറിൽ വരുന്ന ഇവിടയൊക്കെ കാണും ഹോട്ട്സ്റ്റാർ ടെലഗ്രാം അങ്ങനെയൊക്കെ കാണാറുള്ളു
ഓഹ് അയ്‌ഷ് അതേ ഓഹ് ഹോ ഏ സി അതെന്ത്പറ്റി പോയി കാണാണ്ട്
തിയേറ്ററിലേന് പോയികാണണം ഉം
വീട്ടീന്നകാരൻ്റെകു
കൂട്ടുകാരല്ലേ ഇപ്പൊ പിന്നെ പഠിക്കുന്നാ പഠിക്കുന്നതായൊണ്ട് ഇപ്പങ്ങനെ പൊറത്ത് പോ പിന്നങ്ങനെ പോവാറില്ല ചെളിക്കുന്നു
ലേക്കൊന്നുംപോണ്ല്ല
സമയംവേ സമയംകിട്ടാറില്ലആഹ്
സിനിമ ഇഷ്ട്ടാണ് പക്ഷെ പോകാൻ പറ്റുന്നില്ല അതാണ്
ആഹ് അതെ പിന്നെ ദുരന്തറക്കെ കണ്ടിരുന്നോ
ആഹ് അത് ഞാൻ കണ്ടിരുന്നു അത്ഉം ഞനവടെവെച്ച് കണ്ട ഞാന് ഞാൻ വെളില് ആഹ് വിദേശത്താണ് ഞാൻ ജോലി ചെയ്ത് അപ്പൊ അവടെ വെ ച്ച് ഞാൻ ക
ദുരന്തൊരം ഞാനും കണ്ടിരുന്നു പക്ഷെ അത് ഹിന്ദിപട ആയോണ്ട് സബ്ടൈറ്റിൽസ്ണ്ടായിരുന്നു അങ്ങനെ നോക്കികണ്ട് മനസിലാ അല്ലാതെവേറെ
അത്ഹിന്ദി ഫിലം നമ്മളവടെ ഞങ്ങൾ ഞങ്ങള് അവടെ ഞങ്ങളെ ഖത്തറിലാണ്ഞാൻ വർക്ക്യ്യുന്നത് അപ്പ അവിടെക്കെ ഏഹ് ഇതൊക്കെ ഉണ്ട് എന്താ പറയുന്നെ ഏഹ് ഹിന്ദിയൊക്കെ യൂസ്യ്യുന്നുണ്ട് ആൾക്കാരൊക്കെ നമ്മളവിടെന്ന് ഇങ്ങട്ട് പോന്നപ്പം ഇതിപ്പി അവടെ അവിടാരുന്നു അവിടുന്ന് ഇങ്ങോട്ട് പോ പൊന്നാ അവടെ ജോബ്ഒക്കെ മതിയാക്കി ഇങ്ങ് പോന്നു വെക്കേഷല്ല ഇനിയിപ്പോ ഇവിടെത്തന്നെ ജോബൊക്കെ അപ്പം ഇവിടെ കണ്ടിന്യൂയ്യച്ചാ അങ്ങനാണി ഈ ഇതിൽതന്നെ വിളിച്ച് തന്നെ പിന്നെ അങ്ങനെ അപ്പൊ അവടെച്ചക്കാച്ചാപ്പൊ ഹിന്ദിയൊക്കെ ഒരുപാട് ആൾക്കാരായിട്ട് എടപെടുന്ന മ്പോളാണ് അതൊക്കെ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അപ്പ അതുകൊണ്ട് ഏഹ്പാഹ് കാണാ മക്ക് സിനിമ കണ്ടാകുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും ടെറ്റ്റ് നോക്കണ്ട കാര്യന്നും ഹിന്ദിയാ നമ്മള് ഇവിടുത്തെ ഇവിടെ നമ്മളിപ്പംആരോടും സംസാരിക്കുന്നൊന്നുല്ലല്ലോ
ആഹ് ഇവിടെ പിന്നെ ബംഗാളികളുണ്ടല്ലോ ബംഗാളികള് കൊറെപേര് വന്നിട്ട് അവരും പിന്നെ മലയാളം പഠിച്ചു അതുകൊണ്ട് പിന്നെ കൊഴപ്പമില്ല അവരോട് മലയാളം പറഞ്ഞാൽ മതി ഉ
അതെ അതെ ഇവിടെയൊക്കെ മൊത്തം നമ്മള ഇവിടുത്തെ ഇവിടെയൊക്കെ ഇരിക്കുന്ന മൊത്തം അങ്ങനെയൊക്കെയ ഉള്ള ആൾക്കാരാണ് ഇപ്പം കൂടുതല ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ആ സിനിമയാണെങ്കിൽ ഇപ്പൊ ഇവിടെയും ഇപ്പടെക്കെ റിലീസ് ആണ്ട അവസ്ഥ കാരണം ഇവര് ഇപ്പ ഇവിടെ ആണ് കൂടുതല ഇവർക്ക് അതുപോലെ കൊടുക്കേണ്ട ഇവിടെ പക്ഷെ അവരുടെ ഭാഷ അവരുടെ അവരുടെ ഭാഷ കൂടെ ഇവിടെ റിലീസ് ചെയ്യേണ്ടത്
അതെ ഇപ്പ പിന്നെ എല്ലാരും എല്ലായിടത്തും ഒക്കെ എല്ലാരും എല്ലായിടത്തും ഉണ്ടല്ലോ.
ആ അല്ല ഇപ്പം ന പൊതുവേ നമ്മടെ നാട്ടിൽ ഇപ്പം പുറത്തുള്ള നമ്മള് ഇവിടുന്ന് വെളി പോകണതു പോലെ! ആൾക്കാര അവിടെന്ന് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ! സിനിമ. ആഹ്! ഇവിടെ ചിലപ്പോ നമ്മ നമ്മടെ പടം സിനിമ കാണാൻ നമ്മള് പോകത്തില്ലേ തിയേറ്ററില്. എന്നു പറഞ്ഞ പോലെ ഇവിടെ അവർ!
അതെ ജോലിക്ക് വേണ്ടി അവര ങ്ങോട്ട് വരുന്ന്. പഠിക്കാൻ വേണ്ടി നമ്മള് പുറത്തേക്ക് പോകുന്നു. ഉം!
നമ്മൾ പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളവിടെ ചിലപ്പോൾ നമ്മൾ തേടി പോണം നമ്മളായിട്ടുള്ള സിമ്പിളായിട്ട്! മറ്റുള്ള ഭാഷയോ ലാംഗ്വേജോ ഉള്ള തിയറ്ററുകളൊക്കെ ആയിരിക്കും സിനിമാ കാണൻ പോകുന്നത് ഇവിടെ അവർക്ക് ഇവരി ഇപ്പോ ഉണ്ട് ഇവിടെ. ഇവർക്ക് ഇവിടെ ജോലിക്കും ഇവിടെ! എന്റെ വീടിനടുത്തു ഓരോരുത്തരു ഇവിടത്തെ സ്കൂളിൽ തന്നെ ആ പിള്ളേരു പഠിക്കുന്നുണ്ട്. കാശ്മീരാണ്. അപ്പോ ഞാാനിവിടെ താമസിക്കുന്ന സ്ഥലത്തു ടൂറിസ്റ്റുകളൊക്കെ എന്താ പറ! അതിനുള്ള ഷോപ്പുണ്ട്. ഹാൻഡിക്രാഫ്റ്റിന്റെ ഷോപ്പൊക്കെ ഉണ്ട്. കാശ്മി കാശ്മ! കാശ്മീര് കാശ്മീരാണ് അവർ അപ്പം കാശ്മീരിന്നുള്ളത്. അപ്പോ അവരുടെ കുട്ടി ഇപ്പൊൾ എൻ്റെ കുട്ടിയോടാണ് പഠിക്കുന്നത് ഇവിടെ. മനസിലായി. അപ്പം അവര് ആ ഭാഷ ഭാഷം! അപ്പം! അവർക്ക് അവരിവിടെ വന്നിട്ട് അവരിപ്പോ ഇ അവര് തന്നെ അല്ലേ ഒരുപാടുണ്ട് ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞില്ലെ ഇവർക്കും നമ്മുടെ നാട്ടില്! നമ്മള് അവിടെ പോണം അതുപോലെ നമുക്ക് കിട്ടുന്ന പോലെ ഇവിടെ കിട്ടണം അവർക്ക് സിനിമയക്കെ റിലീസ് ആക്കി കൊടുക്കണം. പിന്നെ അവര് കയറിയങ്ങ് മേയും. അവരുടെ ആധിപത്യമായിരിക്കും. അതുകൊണ്ടാരി അതുകൊണ്ട്! അതാണ് ഈ ആൾക്കാാര് ഏ വന്ന് മേടിക്കുന്നെ! അങ്ങനെ അത്രക്കൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല ഇവിടെ അവര്! അവിടെക്കെ ചെയ്യുന്ന പോലെ ഇടെന്തായാലും അങ്ങനെ ചെയ്ത് കൊടുക്കും എന്നു എനിക്ക് തോന്നുന്നില്ല. ഇവരത് മിസ് യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്.
വേറെ എങ്ങനെയാ? ഫുഡൊക്കെ എങ്ങനെയാ? രാവിലെയൊക്കെ ഫുഡൊക്കെ എന്തായിരുന്നു?
ഫുഡൊക്കെ ഉണ്ട് ഫുഡ് ഇവിടെ നാടൻ ഫുഡ ഒക്കെ അല്ലേ! നമുക്കിവിടെ!
എങ്ങനെ?
എന്തുവാ പറയുന്നെ ഫുഡ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇഡ്ലി സാമ്പാർ! പിന്നെ ഈ വാഴലേലു ഉണ്ടാക്കി വാഴ! ലേലു ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടല്ലോ! അതൊക്കെയാണ്. വാഴേല വെച്ച് വാഴയിലേക്കകത്ത് നമ്മള്! അട അട് അട! ശർക്കരയും തേങ്ങയുംശ്ശീ ഏല! കേറ്റിട്ട് വെച്ച് അതിനകത്തുവച്ച് മടക്കി വച്ച് പിന്നെ അല്ലാതെ ഉരുട്ടി കൊഴുക്കട്ട പോലുണ്ടാക്കി.
ഓ ചോറിനൊക്കെ എന്താ? ചോറിനൊക്കെ എന്താ കറി?
മീൻ വറുത്തതു ഉണ്ടാവാം. പിന്നെ മോര് എല്ലാ ദിവസവും ഉണ്ട്. മോരിവിടെ എല്ലാർക്കും എല്ലാർക്കും വേണം.
മോര് അപ്പൊ അത് തണുപ്പാകുമ്പോ മോര് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോ ഇതാവില്ല പ്രോബ്ലം അല്ല?
ഉണ്ട് ഉണ്ട് താണുത്തത്തിന് പ്രശ്ംമാണല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ തൊട്ടേ നമുക്കൊക്കെ തൊണ്ടക്കൊക്കെ! ഭയങ്കര പ്രശ്നമായിരുന്നു കുറച്ചു നാളായിട്ട്. അപ്പ നമ്മളൊന്ന് കഴിച! അപ്പം മോര് കാച്ചും.. മോര് പച്ചമോര് കഴിക്കുന്നാണ് പ്രശ്നം. മോര് കാച്ചി കഴിക്കും. മോര് കാച്ചുകാന്നു പറയും നമ്മൾ അത്. മഞ്ഞൾപൊടിയൊക്കെയിട്ട് ഇങ്ങനെ ഉണ്ടാക്കത്തില്ലേ? തേങ്ങയൊക്കെ അരച്ചെടുത്ത് അങ്ങനെ ഉണ്ടാക്കും. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യും. വേ ചുമ്മാ മോനെ! നമ്മളെന്തേലും വെള്ളരിക്ക തക്കാളി അങ്ങനെ എന്തെങ്കിലും! ഇട്ട് ഉണ്ടാക്കി. അവിടെത്തെയൊക്കെ ഭക്ഷണം എങ്ങനാ?
ഇവിടെ സാമ്പാറ്. സാമ്പാറ്, മുട്ട ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. ബ്ര! ആദ്യം നമ്മള് ബിസ്ക്കറ്റ് തിന്നും. ബിസ്ക്കറ്റ് അങ്ങനെ ചെറിയ എന്തെലുമൊക്കെ പലഹാരംണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറായിരിക്കും. ഹോസ്റ്റല് അല്ലാ. ഹോസ്റ്റലല്ല അവിടെ വീട്ടിൽ തന്നെ ഉം അത് കഴിഞ്ഞിട്ട് പിന്നെ ആഹ് ചോറ് കഴിക്കും. പിന്നേയും ചോറ് കഴിക്കും. നമുക്ക് ചോറ് ഇല്ലങ്കിൽ ഒന്ന് തൃപ്തി ആവത്തില്ല. പിന്നെ ചപ്പാത്തി അങ്ങനെയൊന്നും കഴിക്കത്തില്ല.
ഇവിടെ ഇവിടെ അങ്ങനെ മൂന്ന് ഇവിടെ നമ്മള് മൂന്നു നേരം ചോറ് അങ്ങനന്നും പറ്റത്തില്ല. രാവിലെ ഇതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഉച്ചക്കും വൈകിട്ടും ചോറാണ്. പിന്നെ വല്ലപ്പോഴും എന്തെങ്കിലും ഉള്ളൂ വൈകുന്നേരങ്ങളില് ഏഹ് ചപ്പാത്തിയോ എന്തെങ്കിലും നമ്മൾ മാറ്റിയെടുക്കുന്നു.
നമുക്ക് ഒരു ചപ്പാത്തി ഒന്നും കഴിച്ചാലും വയറ് നറിയത്തില്ല. അതുകൊണ്ട് ചോറ് കഴിച്ചില്ലേ ഒരു തൃപ്തി ഉണ്ടാവില്ല. എല്ലാവർക്കും ചോറ് വേണം. എല്ലാരും ചോറ് കഴിക്കുന്നവരാ
അതങ്ങനെയാന്ന് നമ്മള് മലയാളികളല്ലേ. അരിയാഹാരം ചെന്നില്ലേ പിന്നെ പ്രശ്നമല്ലേ അപ്പൊ അവർക്ക് ആഹ് ചോറ് തന്നെ വേണം. അതാണ് മെയിൻ നമ്മളെ ഇന്നത്തെ ഉള്ള കേസ് ആണ്. പിന്നെ വേറെന്താ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ എന്താ കഴിക്കനൊക്കെയ സ്പെഷ്യൊലൊക്കെ ഉള്ള
സ്പെഷ്യലായിട്ട് നമ്മൾ മന്തി കഴിക്കാറുണ്ട്. കുഴിമന്തി
പന് മന്തി മന്തിയോ അയിശരി മന്തി ചിക്കനോ ബീഫോ എന്താണ്. മട്ടൻ എന്താണ്.
ചിക്കൻ ചിക്കൻ മന്തി. ആ അൽഫാം മതി
ചിക്കൻ അൽഫാമ് ഷവാ ഷവായി ചിക്കൻ
ഷവായി ചിക്കൻ. അതെ അവളെന്തെങ്കിലുമൊക്കെ സ്പെഷ്യല് ഉള്ളപ്പം ഹോട്ടല് പോകും. നമ്മളെ വീട്ടിൽ കുക്ക് ചെയ്യാറില്ല. ഹോട്ടലിൽ നിന്ന്മേടിക്കും. ഹോട്ടലിൽ പാഴ്സൽ അല്ലെിൽ ഹോട്ടിൽ പോയി കഴിക്കും. ആഹ് അങ്ങനെയൊക്കെ
ബിരിയാണി ഉണ്ടാക്കാനൊക്കെ അറിയോ? എന്തര് കുക്കിംഗ് അമ്മ ഉണ്ടാക്കാറുണ്ട് ഞാൻ കഴിക്കാറുണ്ട്.
ഞാൻ കഴിക്കാറുണ്ട്. ഞാൻ ഉണ്ടാക്കിണ്ട ശരിയാവൂല്ല. ഞാൻ ഉണ്ടാക്കിണ്ട ചിലപ്പോൾ ഉപ്പ് കൂടും മുളക് കൂടും അങ്ങനെയൊക്കെയാണേ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയില്ല. അതെ പഠിക്കണം.
ആഹ് അതെ അതെ അപ്പൊ പഠിക്കണല്ലോ ഇതൊക്കെ പഠിക്കട്ടെ ഇടയ്ക്കൊക്കെ പോയി കഴിക്കുപ്പോ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ക്കെ ബിരിയാണി അല്ല ചെറുതായിട്ടുള്ള വാക്കിയുളള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പഠിക്കണം.
മറ്റതൊക്കെ ഉണ്ടാക്കിയാൽ നമ്മള് എന്താണ് ഇപ്പം ഗ്യാസ് സിനൊക്കെ നല്ല വിലയല്ലേ അപ്പൊ ഗ്യാസൊക്കെ തീർ തീർത്ത് കളയുംന്ന് പറഞ്ഞിട്ട് നെക്കെ
പറഞ്ഞിട്ട് അയ്ന് പ്രശ്നമാവുംല്ലേ അത് പിന്നെ അവര് ഓടിക്കും അത് അതിനോടുള്ള പൈസ നമ്മൾ കൊടുക്കെണ്ടി വരും ആഹ് അപ്പൊ ഇന്ന് ഇപ്പൊ ഇന്നത്തെ ഈവനിങ്ങ് ഒക്കെ എന്താണ് ഫ്രഷിലൊക്കെ
ഇന്ന് ഉപ്പുമാവ് ഉണ്ടായിരുന്നു ഉപ്പുമാവ് ഉപ്പുമാവ് ഉണ്ടായിരുന്നു ഉപ്പ്മാവിൻ്റെ പൊടി കുറച്ചൊക്കെ മീൻസ് കുറേ ആയേ മേടിച്ചിട്ട് കേടായി പോണ്ടന്ന് വിചരിച്ചിട്ട് ഇന്ന് ഉണ്ടാക്കി ഉപ്പുമാവ് പിന്നെ പഴം ഉണ്ടായിരുന്നു ആഹ് ഉപ്പുമാവ് കഴിച്ചു ഉം
വൈകിട്ടത്തേക്ക് ഇനി ഈവനിങ് നൈറ്റത്തേക്കുള്ള ഡിന്നറ്
രാത്രി ചോറ്ണ്ട് ചോറ് കഴിക്കും
ചോറ് കറിയൊക്കെ
കറി എന്തെങ്കിലും കടും മുട്ടയൊക്കെുണ്ട് മുട്ട കറി വെക്കാനായിരിക്കും അറിയില്ല
ഓ ഓഹ് അയ് ശരി വല്ലപ്പോഴൊക്കെ മമ്മീനൊക്കെ ഹെല്പ്പൊക്കെ ചെയ്യ്
മമ്മീനെ ഹെൽപ് ചെയ്യാൻ പോയതുണ്ട് അവിടെ കൂടുതലായിട്ട് പ്രശ്നമാവുന്നോണ്ട് പിന്നെ ഞാനങ്ങോട്ട് കേറാറില്ല
ആഹ് ശരി എന്നാലും എന്നാലും ഹെൽപ്പ് ചെയ്യാം ഉം
മമ്മീനെ ഹെൽപ് ചെയ്യുന്നുവെച്ച്ന്റെ അടിക്കലും തുടക്കലൊക്കെ
അതേയോ ആഹ് ഓക്കെ ഓക്കെ ശരി ശരി അതാരാ ന്റെ യൂണിഫോം ഇന്നയിക്കും പിന്നെ എനിക്ക് പനിയല്ലേ